ഹലോ കേൾകാൻ പറ്റ് കേൾക്ക്ന്ന്ണ്ടോ എന്ത് വിശേഷം
സുഖം ഇയാക്കോ? ആഹ് ഇപ്പൊന്ന് റസ്റ്റെട്ക്ക്ന്ന് ഇയാക്കോ
ഞാനും അതെ കേൾക്കുന്നില്ലട്ടൊ ശരിക്ക്
ഇപ്പ കേക്ക്ന്നില്ലേ?
ആഹ് ആഹ്
എന്താ വിശേഷം?
നല്ല വിശേഷം സൗണ്ട് കൊറവ്ണ്ടല്ലോ
ഇത് ഫോണിനെന്തോ കംപ്ലയിന്റ് ഇതായിട്ടാണ് സൗണ്ട്ണ്ട്
ഉം ഉം
ഇന്ക്ക് നേരത്തെ വിളിക്കുമ്പൊരാള് പർഞ്ഞ് സൗണ്ട് കൊറവാണ്ന്ന് ഇപ്പൊ ആഹ്
ഒന്ന് റീസ്റ്റാർട്ടെയ്തോക്കിയാ മതി
അഹ് ആഹ് പിന്നെ വേറെന്താ വിശേഷം
ഫുഡൊക്കൊ കയിച്ചോ?
ച്ചോ
ഇവിടെ കഴിച്ചിട്ടില്ല കഴിക്കണം അവിടയോ
ഭക്ഷണം കയിച്ചിട്ടില്ല ഭക്ഷണായി കഴിക്കണം കഴിച്ച് ഒരു നാല് മണിയാവുമ്പൊന്ന് ഹോസ്പിറ്റൽ പോവാന്ണ്ട്
ഹോസ്
ഹോസ്പിറ്റല് പോവാന്ണ്ട് ഉം ചെറിയൊര് തലകറക്കൊണ്ട് അപ്പോ അയ്ന്റെ കാണിക്കാന്
ആഹ് അത്
ഞാക്ക ഞാൻ കാണിച്ചിട്ടുണ്ടായി ഇപ്പൊ ഡോക്ടർ വാക്സ് ഇട്ടിക്കാൻ പറഞ് ചെവില് അല്ല ഇത് മരന്നൊറ്റിക്കാൻ പറഞ്ഞി വാക്സ് എടുക്കാ വേണ്ടീട്ട്
ആ ആ
അപ്പ അത് പോയിറ്റട്ക്കണം
ആ ഇത്ണ്ടാവല്ണ്ടോ അതായത് ബാലൻസിന്റെ പ്രശ്നണ്ടോ
ആ ബാലൻസ് ഇതൊണ്ട് വന്ന യന്നു
ആ ബാലൻസിന്റെ പ്രശ്നാണ്ടാവുമ്പോ പിന്നെ തലകർക്കൊ ഒക്കെണ്ടാവും
ആ അതന്നാ ഇയാക്ക്‌ണ്ടായിനോ ആ ആ ബ്ലഡ് കൊർച്ച് കൊറഞ് പക്ഷെ ഇപ്പ കൊർച്ച് ഓക്കേയി ബ്ലഡ് കൊ
ആ ആ നമ്മള് ഹൈറ്റും വെയ്റ്റുണ്ടായിട്ട് കാര്യല്ല ഉള്ളില് ഉള്ളില് നമ്മപ്പൊ ഇത്ര നല്ല ഹൈ വെയിറ്റ്ള്ള ആളാണെങ്കിലും ഇങ്ങനത്തേലൊക്കെ എന്തൊക്കോ കുറവുകള് ഏക്കാരം
എന്തെങ്കില് അങ്ങോട്ടിങ്ങട്ട് കൊർഞ്ഞയിനാ തലകറക്കം വരും അതൊന്നുല്ല അഒക്കെ ചെക്കെയ്താ
ഉം
ഓ ഇതിപ്പോന്ന് ഡോക്ടർ നന്നായിട്ട് ഫുള് ടാബ്ലറ്റ് കഴിക്കാൻ പറഞ്ഞോട് ഒരു മാസം വരെ നമ്മളൊരു ബ്ലഡ് കൗണ്ട് കൂടാന്
അ ആ
പിന്നെ ഫുഡ് ഒന്ന് കറക്റ്റ് ഒന്ന് ഇതാക്കാൻ പറഞ്
ഫുഡ് മറ്റേ മുത്താരിയോ മുത്താറിയാണ്
മ് അതൊക്കെ ഒര്ന്ന് ഇന്ന് പ്പമ്മാന കൊണ്ടാകിപ്പിക്കണം മ് കഴിക്ക്‌ന്ന്ണ്ട് മോളെ ഇടക്ക് കഴിക്കും ഇത്ങ്ങനെ കഴിച്ചോണ്ടുമ്പോ മടുക്കൂലേ മ് ആ പക്ഷെ അത്യാവശ്യം കൂടിയാനിക്ക ആദ്യ സെവ എത്ര നല്ല കൊറവുണ്ടായിന് ഈ അയില് കുറേ മാറ്റം വന്ന് ഇ ടെൻ പോയിന്റ് ടെൻ ആയി ഇൻപ്പോ ഒരു രണ്ടു കൂടിയാ മതിന്നാ റെഡി ആയി
അല്ല ഇലവനും ഒക്കെ അത്ര പോരേ
ആ അതെ ടെന്നാന്ന അപ്പൊ എനക്ക് തോന്ന എന്നെ സംബന്ധിച്ച് എന്റെ ബോടില് കുറഞ്ഞത് എനക്ക് പ്രശ്നായിരിക്കും
ആ ആ
ഇത്രയും നാള് നല്ല ഇണ്ടായിട്ട് പെട്ടെന്ന് കൊർഞ്ഞോണ്ടില പ്രശ്നായിക്കു
അതായിരിക്കും
ഉം
എന്നിട്ട് എവിടി അവിടെ എടുത്ത്ള്ള ഹോസ്പിറ്റല്കേക്കൂലേ പോണ
ആ അവിടെ കാണിച്ചച്ച് പിന്നെ അന്നേരെ ശ്രദ്ധിക്കാതെ കൊണ്ട് ഇത്ര വന്നീന് ഇത്ര പ്രശ്നയൊ.
ഏ
മ് ഞാൻ കുറച്ച് ദിവസം ടാബിലയിച്ച് അവിടെ ഇട്ട്.
ആ ഇന്റെ സ്വഭാവം അതാ കഴിക്കാനട് തോന്നൂലൊ.
നനിക്ക് സധനംഷ്ടമല്ല കാ ഒന്നാമത് അത് കഴിച്ച അയച്ച് പക്ഷേണ്ടസുഖത്തിന് കഴിക്കാണ്ടിക്കാനും പറ്റില്ല അത പ്രശ്നം.
അതെ
അ ചിദിക്കുക്ക് ഇതൊക്കെ കഴിച്ചിട്ട് നമ്മള തടി എന്തിനകോലാക്കുന്നോ. ആ
മ് ഹുസ്ബൻഡട്ത്ത് വയക്ക്കെടിലൊ
ആഹ അതൊക്കെ കിട്ടീന് ഇല്ല അങ്ങനെ കിട്ടീട്ടില്ല. ആ സമാ അതൊക്കെ ടെൻഷൻ കറങ്ങു ഭയങ്കര കരച്ചിലായി ഇപ്പൊന്ന് റെഡി ആയി.
ഏ ആര്
ആര് ഞാൻ തന്നൊ തല കറങ്ങുമ്പോ ടെൻഷൻ ആകല്ലോ. ഹ ഹ ആ പമ്പരം കറങ്ങുപോലെ കറങ്ങും അതായിരിക്കും അവസ്ഥ.
ആഹ് അപ്പം പിന്നെ. ഒന്നിനൊന്നും പോവാൻ വയ്യല്ലോ അപ്പൊത്തിന് ഇങ്ങനെ കറങ്ങിയോണ്ട്ക്കല്ലേ.
ആഹ് പിന്നെ അത് കുറേ ടൈമ് ആവും ഒന്ന് റെഡി ആയി കിട്ടാന്.
ആണോ കിടന്ന് കഴിഞ്ഞാലും ഇങ്ങനെ മിന്നുണയിക്കക്കാരല്ലേ? ഉ ഉം
പിന്നെ ഞാൻ അന്നെ തന്നെ കുറച്ചൊന്ന് സമാധാനിപ്പിച്ചു പിന്നെ പിന്നെ ഒന്ന് റെഡിയായി.
ഉം അതേ പറ്റുള്ളൂ.
പിന്നെ ഡോക്ടർപറഞ്ഞു അധികം ഫോൺ സ്ക്രീൻഒന്നും അധി കം നോക്കണ്ട റെഡി ആയിക്കോളും. ഇ ഫുഡ് നന്നായിട്ട് കഴിച്ച്ട് റെഡിയാക്കിയാൽ മതി.
ഫോണൊക്കെ ഒഴിവാക്കാൻ കയ്യൂല്ല.
ഉം അതാണ് പിന്നെ നേ രത്തെ കാലത്തേ കിടന്നുറങ്ങുക ഉറക്കും കുറയാൻ പാടില്ല.
അതെ അതൊക്കെന്നെയാണ്. ഹ് മെയിന ആയിട്ടുള്ള ട്രീറ്റ്മെന്റ് ന് പറഞ്ഞാല്.
അതെ
ഇങ്ങനത്തെ ഏഹ് ഇങ്ങനത്തെ പോലത്തെ രക്ത ഇണ്ടാവുള്ള ഫുഡ് കഴിക്ക. നേരത്തിന് ഫുഡ്ഴിക്ക അതുപോലെ നേരത്തിന് കെടന്ന് ഉറുങ്ങ. ഫോൺ അധികം യൂസ് ചെയ്യാതെ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലേ ഏറെ ക്കുറെ ശരിയാവും പക്ഷെ ഇത് ഇതിലെ ഓ ക്കെ നമുക്ക് എങ്ങനെയൊക്കരാം.
ഇതെല്ലാം ഇതെല്ലും കൂടി വരുമ്പോൾ നമ്മൾ ശരി പോടി ശരിയാവല്ല്.
ഉം
ആ മ്മിച്ചാ ഒന്ന് കുറഞ്ഞിട്ട് ഒും കുടിച്ച് കാര്യല്ല ഫുഡ് മാത്രം കഴിച്ചിട്ട് കാര്യല്ല എല്ലാം വേണം.
അതെ അതെ അതെ എക്സസൈസ് ചെയ്യാലണ്ടോ.
എക്സൈസ് ഞാ ചെയ്യില്ല വർക്ക് ഔട്ടിനൊക്കെ പോക്കണ്ടേ പക്ഷെ ഇപ്പൊ അതൊക്കെ നിർത്തി.
എങ്ങനെ രാവിലെ അതോ
ഉം ഇവിടെ അടുത്ത് ജിമ്മുണ്ട്
ഓ അവിടെയൊക്കെ എങ്ങനെ മാസത്തിലാണോ ഫീസ്
ഉം ഞാൻ ആദ്യ ഒന്ന് വെയിറ്റ് കു റക്കാൻ പോയട്ട മൂന്ന് ദിവസം പോയിന് പിന്നെ നിർത്തിയ പിന്നെ വെയിറ്റ് കുറഞ്ഞീന്
ഉം പിന്നെ ഫുഡ് കഴിക്കല് തുടങ്ങിയപ്പോ വീണ്ടും വെയിറ്റ് കൂടി
ഇല്ല വെയിറ്റ് കൂടിയിട്ടൊന്നും ഇല്ല ഞാന്ട്ടോ ഞാനാ ആ വെയിറ്റ് തന്നെ ഉണ്ടത്രേ കൂട്ടിയിട്ടൊന്നു ഇല്ല പിന്നെ പോയിട്ടൊന്നു ഇല്ല പിന്നെ ഇതിങ്ങനെ പട്ടിപ്പണി എടുക്കണ്ടേ മെനക്കെ ടണ്ടേ മതിയായി
അതാണ് പക്ഷെ മിത്ത് ഇപ്പം എല്ലാരും ഇങ്ങനെ പോണോലാണ്
ഉം ഒന്നാമത് ഇപ്പ പോയിട്ട എന്ത് കാര്യം പോയിട്ട് കുറച്ച് നേരം നേരെ പോയിട്ട് ആ ആ അത്രയും ഹെവിയിലെ ഫുഡ് മൊത്തം കഴിക്കും
ഫുഡ് കഴിക്കും അധികം വിശപ്പും ആയിരിക്കും
ആഹ് ആർത്തി ആയിരിക്കും ആക്രാന്തം അഹ്
ഏഹ്
ഇയാള് വെയിറ്റ്ണ്ടോ
എങ്ങനെ
ഇയാള് വെയിറ്റ് ഉണ്ടോ
ഞാനോ ഉം സെവന്റി
ഞാനും അതന്നാ
ആഹ് അയ്ന്ന് ഒരു മോചനല്ല
ഞാൻ അതിൽ എയ്റ്റി ടു ഉണ്ടായിനി അതാണ് ഇത്ര കുറച്ച് ഇത്രയാക്കിയേ
ഹലോ
ഏ ആ ഇവിടെ ഇവിടെ പോയിക്കാനെ പെട്ടെന്ന് കൊറയോട്ടോ
ഉം ഉം
വർക്ക് ഔട്ടിനൊക്കെ പോയിക്കയ്ഞ്ഞാ പെട്ടെന്ന് കൊറയും
എങ്ങനെ
നമ്മള് വർക്കഔട്ടിനൊക്കെ പോയിക്കനല്ലേ അവിടെന്ന് പെട്ടന്ന് കൊറയുന്ന് വെയ്റ്റ്
അത് ശരിയാ പക്ഷേ ഉം പോവാന് കയ്യൽ ഉണ്ടാവൂല
ഉം എൻ്റയ്ന് വീടിന്റെ അടുത്തന്നെ വിട്ന്ന് അത്രല്ലോ ഒന്നര കിലോമീറ്റർ ഇല്ലു അതാ ഒന്നാമത് പോകാനുള്ള റീസൺ അടുത്ത തന്നെ ആയോണ്ട്
പോവാനായിണ്ടെറങ്ങണം എന്നാൽ പിന്നെ ആരെങ്കിലൊക്കെ വാണം ഇന്നാ പിന്നെ ഇവിടെ അടുത്തൗടി ഇണ്ട് പക്ഷേ ആരും പിന്നെ ഗേൾസ് ആരും പോകാറോ
ആഹ് അതെ നമ്മളവിടെ ലേഡീസ് കൂടുതലാണ് വൈകു- ഈവ മോർണിങ്ങിലും ഏർളി മോർണിങ്ങിലും ഈവനിങ്ങിലും ആന്ന്
പക്ഷെ ഇത്ണ്ടാവില്ല നമ്മള ഈ ഏരിയേൽ അങ്ങനെ ആരു പോണോലില്ല പൊതുവെ
അതെ
അല്ലങ്കിൽ ഏഹ്
ഉള്ളോട്ട വീട് ഉള്ളോട്ടാ അല്ലങ്ങനെ
ആഹ് അതാണ് പ്രശ്നേ വെൾച്ച ച്ചീല്ല
വെളിച്ചം വെച്ച് നേരം വെൾത്തിട്ടില്ല ല്ലെ
ഉം അപ്പം പിന്നെ
ഉള്ളിലാവർക്കങ്ങനെണ് പെട്ടെന്ന് നേരമ്പെളുക്കൂല അഹ് പിന്നെ
ഉം
വേറന്ത വിശേഷം ആൾക്കാരൊക്കെ പഴഞ്ചന്മാരാ ഏഹ് ഹലോ
കേക്കുന്നുണ്ടോ
അഹ് കേക്കല്ലേ ആഹ്
ആഹ് പ്പൊ കേക്ക്ണ്ട് ഉം
ആഹ് ശേ യാളെ കണ്ടിട്ട് എനിക്ക് തോന്ന് അത്രല്ലാ തോന്ന് നേരം വെളുത്ത കൂട്ടത്തിലോന്നോ
ഞാനങ്ങല്ല ശേ നഞമ്മളാ മോഡലക്ക് എത്തിട്ടുില്ല ഒന്ന്
ഒന്നേള്ളൂ ആ മോന് സ്കൂള് പോയോ
നഴസറി പോണ്‌ ചെറുതാണ്
അതെ അതെ അതെ ഹസ്ബൻഡ ഇവിടു
അത്ര ആയിട്ടോള്ളൂ ഉം
അതെ ഭക്ഷണത്തി വരുമോ
ഏ ഭക്ഷണം കൊണ്ടോവും
അതെ എന്താ ജോലി എന്താ
ആ എങ്ങനെയ ചോയിച്ചേ
ഹസ്ബൻഡന് എന്താ ജോലി
ഹസ്ബൻഡ നാട്ടിലന്നെ ഇപ്പൊ ഇന്ന് വെള്ളിയാഴ്ചയല്ലയ ഇപ്പം ഭക്ഷണത്തിന് വരും
അതെ അതെ ആ ആ എന്താ സ്പെഷ്യൽ എന്താ ഉണ്ടാക്കിയത് ഹലോ ഹലോ അവിടെ കേക്കുന്നില്ലേ ഹലോ ഹലോ
എന്നാ ശരിട്ടോ